ആഹ് പറഞ്ഞോ
ആഹ് ആഹ് ഞാനേ ആ കൊറച്ചത് അടുത്ത് നിങ്ങളെ വീണ്ട കൊറച്ച കല ഇള്ളയാാ പിന്നെ ചേട്ടന്റെ മോള് പിന്നെ പുൊറത്തെങ്ങാണ്ടല്ലേ നേേഴ്സിങ്ങിന് പഠിക്കുന്ന ആ
ആ മോള് പഠിക്കുന്നത് ഹൈദരാബാദ അല്ലേ
ആ ഞാൻ ആ കോളേജിനെ കുറിച്ചൊന്നു അറിയാൻ വേണ്ടിയായിരുന്നേ എൻറെ മോളെയും വിടാനാണ് അത്യാശം അഡ്മഷൻ എടുക്കാൻ വേണ്ടിയായിുന്ന എ നാട്ട കിട്ടാൻ ഒരുപാട് മാത വത്തിത്ത
എത്ര പെർസെന്റേജ് ഉണ്ട് മാർക്ക്
ആ മോക്ക് തൊണ്ണൂറിന് അകത്തേ ഉള്ളു
ആഹ ശരി
തൊണ്ണൂറ് ശതമാനത്തോടടുത്തേ ഉള്ളൂ അപ്പൊ നാട്ടിൽ കിട്ടാൻ ചാൻസ് കുറവാണെന്നല്ല എല്ലാരും പറയുന്നത്
ആ ൊതാണണൂറ് ശതമാനം ആവുമ്പോൾ നാട്ടിൽ കിട്ടാൻ
ആഹ അപ്പൊ ഒരാള് പറഞ്ഞത് അല്ല ചേട്ടന്റെ മോള ഇത്വണക്ക് പുറത്താണ് വലിയ കുഴപ്പമില്ലാത്ത പോലാണെന്നൊക്കെ കേട്ടത് ആഹ അ അതെ അതെ കുളതിറെ കാര്യം
ചന്ദനം കോളേജ് എന്ന കോളേജിന്റെ പേര് കോളേജ മന്നതന്നും കുഴപ്പില്ല ഫുഡും വലിയ കുഴപ്പൊന്നുമല്ല ആ അതെ അവർക്ക് ഒരു മലയാളി കോക്കുണ്ട്
ആഹ ഉ
മലയാളി കുക്കുണ്ട് ഇഡലി അങ്ങനെയൊക്കെ ഉള്ളത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട്
അ
പിന്നെ ആഴ്ചയില ആഴ്ചയില് ഞായറാഴ്ച ദിവസം ചിക്കൻ മീനില്ല
ആഹ
മീന സാധാരണപ്പെട്ട ആരും മീനൊന്നും കൊടു
ആഹ് ഹോസുരിി മീന ഇ ല്ല എന്നാ പറയന്ന ഉണ്ടെ അത് പന്നലാ എന്നാ പറയുന്ന
ആ കേരളം വിട്ട കഴിഞ്ഞിട്ട് ആരും മീനൊന്നും കൊടുക്കുന്നില്ല പിന്ന മുട്ട ഇറക്കി അവർക്ക് മുട്ടന്നെ അല്ല പ്പോഴാണ് ഇങ്ങോട്ട് കൊടുക്ക ആഴ്ചാഴ്ച
പിന്നെ ചിക്കൻ ഉണ്ട് ചിക്കൻ കൊടുക്കുന്നുണ്ട്
ആഹ
പിന്നെ ഓരോ ദിവസം ഓരോ ബ്രേക്ക്ഫാസ്റ്റ് അടുത്തത് ഇഡലി കൊടുക്കുന്നുണ്ട് ദോശയില്ല ഇഡലി ഒക്കെയുണ്ട്
ആ ആവശ്യത്തിനൊക്കെ കൊടുക്കുവല്ലോ
ആവശ്യത്തിനൊക്കെ കൊടുക്കുന്നുണ്ട് അവര് പിന്ന
അവരുടെ ഭക്ഷണമാണോ അതോ മലയാളി ഫുഡാണോ
മ അല്ല മലയാളി ഫുഡാാ മലയാളി ഫുഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊക്കയ കൊക്ക് മലയാളി കൊക്ക തിരുവനന്തപുരത്ത്ുകാരനാ
ആഹ ശരി
പിന്നെ അവിടത്തുകാരമ ഉണ്ട് പിന്നെ അവിടുത്തെ പിള്ളോരക്കെ അ അവരുടെ പിള്ളേർക്ക് അവരുടെ ഫുണ്ട് മലയാളികൾക്ക്
അത് ശരി ഉ ആഹ് മോളേ വിടാന്ന് മോളെ വിടാന്ന് വിചാരിച്ചായിരുന്നു ആ അവിടെ അത് ഏജന്റ് മുഖേന ആണോ അവിടെ
ആ ഞങ്ങള് ഏജന്റ് മുഖാന്തരവാ ഏജന്റ് മുഖാന്തരവേ ഉള്ളവിടെ എന്നാ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണോന്നുണ്ടെങ്കില് ഏജന്റിന്റെ നമ്പര് വരാം ഇനിയിപ്പം സമയമാണല്ലോ ഇപ്പൊ അഡ്മിഷൻ എടുക്കേണ്ട സമയമാണല്ലോ
ആഹ് ഏജന്റ് മുഖേനയേ ഉള്ളു അല്ലാതെ അല്ലാതെ നേരിട്ടില്ല
ഇല്ല നേരിട്ടില്ല അവിടെ ഞാനവിടുന്ന് അന്ന് മോക്ക് കഴിഞ്ഞ പ്രാവശ്യം അഡ്മിഷൻ എടുത്ത സമയത്ത് ഞാൻ നേരിട്ട് വിളിച്ചു കോളേജിലെ നമ്പർ എടുത്തിട്ട് നെറ്റീന്ന് എടുത്തിട്ടേ നേ രിട്ട് വിളിച്ചു നേരിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു നമ്മള് സീറ്റ് ഏജൻസികളുണ്ട് ഏജന്റമാരുണ്ട് അവർക്ക് കൊ ടുത്തിരിക്കുവാ അപ്പോ അവരുടെ നമ്പര് തരാം നിങ്ങള് ഡയറക്ട് വിളിച്ചോളാൻ പറഞ്ഞു ആ നമ്മള് അതിന് മുന്നേ ഏ ഏജന്റിനെ വിളിച്ചാരുന്നു ഏജന്റിനെ വിളിച്ചിട്ടാ ഞാൻ പിന്നെ കോളേജിന്റെ നമ്പർ എടുത്തിട്ട്
ആഹ് അയ് ശെരി അയ് ശെരി
ഗേൾസ് ഒള്ളിയാണ്
ആഹ്
ഞങ്ങെള് പോയായ്ര്ന്നു മിഞ്ഞാന്ന് ഏഹ് ക്ലാസ് ഒന്നും കൊഴപ്പയില്ല ഇനിയിപ്പം ഈ ജൂലൈ ജൂലൈ മാസത്തി എക്സാമാ ആവെർക്ക്
ഉം പോയിട്ട് എങ്ങെനെ ഇണ്ടായിര്ന്നു
പോയിട്ട് നല്ലതാ വല്ല്യ വല്ല്യ കോളേജും കാര്യങ്ങളും ഒക്കെയാ അപ്പ ഇവെട്ന്നുള്ള പിള്ളേരെ എല്ലാരും കൂടെ ഞങ്ങെൾ ഒര്മിച്ചായിരുന്നു പോയെത് പിള്ളാരും രക്ഷകർത്താക്കളും ക്ലാസ് തൊടങ്ങുന്നതിന്റെ മുന്നേ അവടെ രക്ഷകർത്താക്കളെല്ലാം ചെല്ലണം
അയ് ശെരി ആഹ്
അങ്ങനെ നമ്മളെല്ലാവരുടെ രണ്ട് ബസ്സിന് അകെത്ത് ആൾക്കാര് പോയി
അയ് ശരി ആഹ്
ഉം എന്താ
ഉം മറ്റ് പിള്ളാരെ കുട്ടിയാളൊക്കെ നല്ല സേഫ് ആണല്ലോ
ആഹ് സൈഫാ അയുടെ വല്ല്യെ ബൗൻഡ്രി കെട്ടിയാൽ അയുടെ വാച്ച്മാനും കാര്യങ്ങളും ഒക്കെ ഇണ്ട് അവെർക്ക് അതുപോലെ തന്നെ ഉം പൊറത്തു പോണന്നുണ്ടെങ്കിൽ തന്നെ പിന്നെ സീനിയെർ പിള്ളേര് ഇണ്ടാവും സീനിയെർ പുള്ളാര് എഹ് പിന്നെ പൊറ് ത്തു അവരുടെ കൂടെ പൊറത്തു പോവാൻ പറ്റത്തൊള്ളു
ഉം ആഹ് അല്ല അല്ലാതെ ഒറ്റെക്ക് വിടത്തൊന്നും ഇല്ല
ഒറ്റക്കിവിടെ വേണ്ട അങ്ങനെ ഔട്ടി ങ്ങിന് അഥവാ പൊറത്തെന്തേലും ഒര് ഇവൻ ഹോസ്പിറ്റലി പോണോങ്കിലും അയ്ന്ള്ള പെർമിഷ് നെട്ക്കണം പെർമിഷൻ എടുത്തിട്ട് എന്തുകൊണ്ട് എന്തിനാ പോവുന്നേന്നുള്ള കാര്യങ്ങളൊക്കെ അവടെ എഴുതി വെച്ചയ്ന് ശേഷേ പെർമിഷൻ എടുത്തതിന് ശേഷേ പൊറത്തു പോവാൻ പറ്റത്തൊള്ളൂ.
ഏഹ്
ചുമ്മാതൊങ്ങും പൊറത്തോവാൻ പൊറത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാ വാച്ച്മാൻ ഇരുവത്തിനാല് മണിക്കൂറും വാച്ച്മാൻ ഉണ്ടവ്ടെ
അയ് ശരി, ആഹ്
പൊറത്ത് വിടത്തതും ഇല്ല
അവ്ടെ സെയ്ഫൊക്കെയാ സേഫിന് കൊഴപ്പോന്നുല്ല പിന്നെ എന്ത് കാര്യങ്ങളും നൊന്നൊണ്ടെങ്കില് നമ്മള് പിന്നെ ഏജൻ ൻ്റമ്മാരെ വിളിച്ച് കഴിഞ്ഞാ അവര് പ്പം അവര് മോളപ്പം വന്ന് ഇം പോയി ട്ട് രണ്ട് റാശ്യം വന്നാര്ന്ന് പ്പ അവരെല്ലാരൂടെ ഒരുമിച്ചായതുകൊ കോളേജ് വണ്ടിയേ കൊണ്ടുവരേം കൊണ്ടുവന്ന് വിടുവേം തിരിച്ചവര് ചെന്ന് കഴിഞ്ഞപ്പൊ വിളിച്ചൊണ്ട് വരാനൊക്കെ കോളേജ് ബസ് വന്നാര്ന്ന് ഉം മൂന്നാല് വണ്ടി ഒണ്ട് ഇം ഇങ്ങോട്ട് വന്നാ ഇങ്ങോട്ട് പോന്നപ്പൊ തന്നെ ഇപ്പ അടുത്ത പ്രാവശ്യം വരു ത്താം വല്യ പാടാ പ്പം അവര് പിന്നെ സെക്കൻഡ്രാബാദി കൊണ്ടുവന്ന് വിടും അപ്പൊ അവിടുന്ന് ട്രെയിൻ അവിടുന്നല്ല്യോ തൊടങ്ങുന്നു ശബരി ശബരി അപ്പം അവിടെ കൊണ്ടുവന്ന് വി കേം മ്പൊഴത്തേക്ക് അന്നേരം റൊക്കെ കേറി ഇരിക്കുന്ന ഏജസിയിൽ ഇസ്സി ഇരിക്കാൻ സ്ഥലം കിട്ടും അ ങ്ങനെ അവിടെ കൊണ്ടുവ പിന്നെ അവര് തിരിച്ച് എല്ലാരൂടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വളവിന്റെ ബസ് കട്ട് ആ ബസ്സില് വന്ന അവരെ കൊണ്ടോയി
ആ ശരി ആ ഇപ്പൊ അങ്ങനൊക്കെ ഒള്ള ഉത്തരവാദിത്വ ഒണ്ട്
മറ്റു കൊഴപ്പങ്ങളൊന്നും ഇല്ല ആ സേഫ് പാവുള്ള
പ്പം മോളെ വിടാനാണോ
ആ മോളെ ഒന്ന് വിടണം മോള് ഇ പിന്നെ ശീല് പോ പറഞ്ഞിരിക്കുന്ന ഇായ ഇവ് ട്ട് കിട്ടത്തില്ല നമുക്ക് പൈസാ അല്ലാതൊക്കെ ഇവിടെ നമ്മ ഒരുപാട് പൈസയാവത്തില്ലേ നമ്മുക്ക് അത്രയും വലിയ സാമ്പത്തികം ഒന്നല്ല പോയി പിള്ളാരെ പഠിപ്പിക്കാൻ
നല്ല ആ കോളേജൊന്നും കൊഴപ്പ ഇല്ല കേട്ടോ കോളേജ് കൊഴപ്പ ഇല്ല
അം അത്ര വല്യ ഗംഭീരമവൊന്നൊന്നും പറയാനില്ല
തോ
നല്ലവളല്ലാ അല്ലാതെ മറ്റ് കൊഴപ്പങ്ങളും കാര്യങ്ങളൊന്നൂല്ല
ഉം ആ ങ്ങാ ഹൈദരാബാദ് വരെ പോണോ അതോ
ഹൈദ്രാബാദ് വരെ പോണ്ടാ സെക്കൻഡ്രാബാദ് സെക്കൻഡ്രാബാദ് വരെം പോണ്ട അയിനിപ്പുറവാ സൂര്യാപേട്ടന്ന് പറയും സൂര്യാപേട്ട സ്ഥലം
അഹ് അയ് ശരി ആ ഓ അടന്നര പോയാ മതി
ഉം
ഓ പിള്ളാർക്ക് പെട്ടെന്ന് പോയി വരാനൊക്കെ ബുദ്ധിമുട്ടാല്ലേ
ആ പോയി വരാന് ഒരൂസം വേണം ഇരുപത്തിനാല് മണിക്കൂറ് എടുക്കണം കാരണം ഇന്നിപ്പോ നമ്മൾ ഇവിടുന്ന് രാവിലെ ട്രെയിന് ആ രാവിലെ കഴിച്ച് കഴിഞ്ഞാ ഇന്നത്തെ പകല് മൊത്തോം രാത്രി മൊത്തം പിറ്റേന്ന് രാവിലെ നേരം വിളക്ക പോങ്ങിയല്ലും എട്ട് മണിയൊക്കെ ആുമ്പ ്പഴത്തേക്ക് അവരുടെ നൽകണ്ട ഉ നൽകോണ്ടാും പറഞ്ഞ നൽകൊണ്ടാന്ന് പറഞ്ഞ തഥലംുണ്ട് അതിടുത്ത് അവിടന്ന് കോളേജന് പിന്നെ കുറച്ചുകൂടുണ്ട് ആ ഒരു മണിക്കൂറോളം യാത്രയുണ്ട്
നമുക്ക് കൊച്ചിങ്ങൾക്ക് ഒന്ന് ലീവ് ഒക്കെ പെട്ടെന്ന് വേണമെങ്കിൽപ്പ എങ്ങനെയാ എന്താങ്ങങ്ങന വിടുവോ അങ്ങനെ നമ്മളെ കൊണ്ടുവരണംേ ഇങ്ങനെയ
ക്ക് ഒന്നും വിളത്തില്ല എന്ന അല്ലങ്ക അങ്ങനെ എമർജൻസി ആണ എന്തേിലും ആണെന്നുണ്ടെങ്കിൽ നമ്മള് വിളിച്ചച്ച് പറയയോ അല്ലെങ്കിൽ ആയാള് ചെല്ലുകയോ എന്തേങ്കലും ചെയ്യണം അല്ലാതെ ഇപ്പോൊ എന്തായാലും എമർജൻസി ഉണ്ടായി കഴിഞ്ഞ കഴിഞ്ഞാ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷകർതടെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രവായിരിക്കും എന്നെനിക്ക് തോന്നുന്നു അങ്ങനെ
അ്ര കൊച്ചുങ്ങളൾ തന്നെ ഇടുവ
ആഹ
കൊച്ചുങ്ങളെ തന്നെന്നേരം വിടുവോെ
തന്നെ അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ നമ്മുടെമ്മടെ അടു അത്ത് തന്നെയുള്ള മൂന്നാല് പിള്ളേരുണ്ട് അപ്പ അതിന് ഒരു കൊച്ചിന്റെ ചേച്ചിയുടെ കല്യാണമായിരുന്നു എന്നാലും അതിനന്ടുത്തുള്ള ഒരു കൊ അഛിനേും കൂട്ടി വിട്ട് രണ്ടു പേരടെ ആവുമ്പോഴേ ആഹ അങ്ങനെ അവര് രണ്ടു പേരടെ ഒരുമിഷം ഒറ്റക്ക് എന്താലും പുടത്തില്ല ഒന്നില് അടുത്തുള്ള ആരെേലും കൂട്ടി വിടുവോ അങ്ങനൊക്കെ
ആഹ ശരിയട്ടാ എന്ന നോക്കാന മുോളങ്ങനെ വിടാ നമ്മക്ക് പിന്നെ കാണും
ആഹ് എന്തേലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എല്ലാം വന്നാൽ മതി
ആഹ ഓക്കെ ഓക്കെ